ഓ ആ കേൾക്കണ്ല്ലേ?
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ പേരെന്തുവാ?
ഏ
വേറെന്താ?
ഹന്നത്താണ്.
ആ ഹന്നത്ത് എവിടെയ വീട്?
ചോയ്ക്കരുതുന്നാണ് മം ആ.
ഇതിൽ സംരിക്കേണ്ടേ ത്തിൽ ഞാൻ ആദിവായിട്ട് ഇതിൽ കേറു
ആ ആ പിന്നെ എന്താ പിന്നെ ഇങ്ങൾ ഭക്ഷണൊക്കെ കഴിച്ചോ?
ആ വക്ഷണൊക്കെ കഴിച്ചു ആ അതെ കഴിച്ചു കഴിച്ചു. ഇന്ന് കഞ്ഞി പയറും.
ആഹ അതെന്താ അങ്ങനെ ഉണ്ടാക്കല് രാത്രി.
രാത്രി ഹസ്ബെന്റിന് സുഖമില്ല അതുകൊണ്ടാ.
ആ
മം ഹാർട്ടിന് ഓപ്പറേഷൻ കയിഞ്ഞ് കിടക്ക
ആ അഹ് ശെരി അപ്പോ രണ്ടാളും ഒരുമിച്ച് കയിക്കാരില്ലേ?
ആ കഴിച്ചു നമ്മൾ എത്രേ മിനിറ്റ്ആ ഇതിൽ സംസാരിക്കണ്ട
പത്ത് മിൻറ്റാണ്.
പത്ത് മിൻറ്റ് ആകുമ്പോ തനിയ ഇത് ഓഫാവുവോ?
അല്ല മ്മള് ഓഫാക്കണം പത് മിൻറ്റ് കഴിഞ്ഞിട്ടേ ഓഫാക്കാൻ പ
ഓ ഞാൻ ട്ട ഞാൻ സമയം നോക്കീലാട്ടോ.
ആ ആ ഞാൻ നോക്കിയോള. പിന്നെന്താ മക്കളൊക്കെല്ലേ മക്കളൊക്കെല്ലേ?
ഒരു മോളും.
ആ എന്താ പഠിക്ക?
ഓ ബി എസി നെസിങ്.
ആ ആ അഹ് ശെരി പിന്നെ വേറെ എന്താ
മക്കളോ എത്രേ മക്കളാ
ഇൻക്ക് നാലാണ്ട് ഓലൊക്കെ പടിക്ക്ണ കുട്ടിയാളാണ്.
ആ വാ ഹുസ്ബന്റോ?
ഹസ്ബൻഡ് ഇവടെ നാട്ടിലെന്നെ.
ആണോ ആ ജോലിയുണ്ടോ?
ഇൻക്കോ ഇൻക്ക് ജോലിയൊന്നുല്ല അവീട്ടിലെ ജോലിയെന്നൊള്ളു.
ഹ് മം
ഹ് മം അപ്പൊ പിന്നെ. എങ്ങനെ വീട്ടിലൊക്കെ എങ്ങനെ എന്താ പിന്നെ. വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞോ?
ആ വീ
ആ അഹ് ശെരി. വീട്ടിലെങ്ങനെ കൃ തൊക്കെണ്ടോ പച്ചക്കറി ചെടികൾ അങ്ങനെ ഒക്കെണ്ടോ?
ഒന്നുല്ല ഭർത്താവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ആയതോണ്ടേ.
ആഹ കൊറ ഒരുപാടായോ അങ്ങനെ ഇന്തെങ്കിലും പ്രശ്ന
ആ ഒരു മാസത്തോളം പോയി ആശുപത്രി
ആ അത്ര ആയില്ലേ
ആ
ആ ആ പെട്ടെന്ന് ഉണ്ടായതാ
ആ പെട്ടെന്നുണ്ടായതല്ല ഇത് എക്കോ എടുത്തപ്പോഴാ ഞങ്ങ അറിയുന്നത് നേരത്തെ രണ്ട്‌വട്ടം വന്ന വന്നെയായിരുന്നു
ആ അത് ശരി
എക്കോ എടുത്തപ്പോഴാ നേരത്തെ രണ്ട് വട്ടം വന്നെന്ന് അറിയുന്നത് നെഞ്ചെരിച്ചിലായിട്ട് മൂന്ന് മാസമായിട്ട് കൊല്ലത്ത് ചികിത്സ ചികിൽസയിലാരുന്നു
ആ ആ ശരി
പോയി വരും ഡോക്ടറെ കാണാൻ ക്ലിനിക്കില് ദേവി പ്രസാദ്
ആ
കൊല്ലത്തല്ലേ വീട്
ആ
ആ ദേവി പ്രസാദിന്റെ ക്ലിനിക്കിലായിരുന്നു ചികിത്സ
അത്ശരി ഉം
ആണെന്നും പറത്ത് കൊണ്ടു നടന്നു
ആ അത് ശരി പിന്നെ വേറെ അത് എന്താ?
വേറെന്താ ഒുന്നോവറേന തമിഴ്നാട്ടിലായിരുന്നു ആള് പത്ത് മിനിറ്റ്
ഇല്ല ഇല്ല ഞാൻ ഓഫ് ആക്കിയാണ്ട് പത്ത് മിനിറ്റ് ആവുമ്പം പറയാം.
ആഹ് ആഹ് ഓ പിന്നെ തമിഴ്നാട്ടിലായിരുന്ന് കച്ചവടം ഒക്കെ. ശേ ഇപ്പൊ പോവാൻ പറ്റുന്ന സുഖായിട്ട് സുഖ ആവ് വേറെ പരിപാടി നോക്കണം.
എന്താ വേറെ ആരെലും ഉണ്ടോ അവിടെ ഏൽപ്പിച്ചു പോന്നതാ?
ഇല്ല ആരു ഇല്ല വേറെ ആൾക്കാരണ് ണ്ട് പോവുമ്പം പോവാ ഇല്ലെങ്കി പോന്നില്ല ഇനി പോവാനും ഒക്കത്തില്ലല്ലേ? സുഖം ഇല്ലാത്തോണ്ടേ.
ആഹ് അത് ശരി എന്ത് കച്ചവടമാ അതിന്?
ഏഹ് അയി ഫർണിച്ചറിന്റെ ഒക്കെ ആയിരുന്നു നമ്മളിത് ഈ അഞ്ച് അഞ്ച് ടാസ്ക് ആണോ ഒര് ഒര് ഒറ്റ പ്രാവശ്യം ചെയ്യേണ്ടത്?
ഇതില് അയിനെ പറ്റി പറയാൻ പാടില്ല ഞാൻ പേഴ്സണല് പറഞ്ഞരുന്നു. ആഹ് ഉസ്താദും ആ ഗ്രൂപ്പില്ണ്ടായ്ന്നു ഒക്കെ
ഞാൻ അത് കേറിയില്ല ഇതൊന്നും എനിക്ക് ഹ് ചേരാൻ പറ്റില്ല ഞാൻ ഇപ്പഴതിനെ കുറിച്ച് ഇത് ഇങ്ങനെ കൂട്ടുകാര് ചെയ്തു തന്നതാ അപ്പൊ പിന്നെ ഞാന
ആഹ് ആഹ് ആഹ് ആഹ്
കൂട്ടുകാരിക്ക് ഇതിട്ടു കൊടുത്ത് ഇങ്ങനെ
ആഹ്
ഇതിന്റെ ലിങ്ക് ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇയിന്റെ എടക്ക് ചെയ്യാൻ പറ്റി ഇല്ല പിന്നങ്ങ് ഹോസ്പിറ്റൽ കേസു ഒക്കെയായിട്ട് അങ്ങനെങ് പോയി പിന്നെ
ആഹ്
വീണ്ടും ഏഹ് ചെയ്യാൻ പറഞ്ഞപ്പാ അവളായിപ്പോ എനിക്കത് ചെയ്ത് നന്നായിട്ട് ഒന്നും ഇതിനെ കുറിച്ചൊന്നും അറിയുന്നില്ല എന്തക്
ആഹ് ആഹ് ഞമ്മക്ക് വീട്ടിലെ വർത്താനൊക്കെ സംസാരി
ഉം ഉം
ഉം പിന്നെ എന്താ വെ വെ വേറെ ആരാ വീട്ടിൽ വേറെള്ളെ
മക്കളെന്താ പഠിക്കുന്നെ?
ഇന്റെ ഒന്ന് ചെ ഒന്ന് ഒന്നിലാണ് ഒരാള് അഞ്ചിലാണ്. ഒരാള് ഒമ്പതിലാണ് ഒരാൾ ഡിഗ്രിക്ക് പഠിക്ക്ണ്ട്
ആണും പെണ്ണും ഒക്കെ എത്ര?
ഒരു മോനും മൂന്ന് മോളാ.
ആഹ് ആഹ് ആഹ് ഏറ്റവും എളയതായിരിക്കും ആണല്ലേ?
ആഹ് ആഹ് ഹും മ് അ അ അപ്പൊ പിന്നെ ഇങ്ങനെ പോണ് മ ക്കള് സ്കൂള് പോയി ഇന്ന് ഇപ്പോ ലീവേനും സ്കൂള ഇല്ലേയ്നും അല്ല
ആഹ്
സ്കൂളുന്നെന് അപ്പൊ പിന്നെ പ്പ മക്കളൊക്കെ ചോറൊന്ന് കിടന്നള് ഉം അപ്പൊ അങ്ങനെ ഫോണെടുത്തേനേ കെടക്കാം പറഞ്ഞതാ നാളെ നേരെ രാവിലെ മദ്രസും സ്കൂളൊക്കെ ഉള്ളോണ്ടെ
ആഹ് രാവിലെ പോണല്ലോ
ആഹ് എല്ലാർക്കും പോണല്ലോ അപ്പൊ ചോറൊക്കെ കൊടുത്ത് ഏ ക്കെടുത്തീന്ന് ഉം ഉം അപ്പൊ അങ്ങനെ ഫോണെടുത്തതാണ് അവര് കട അവർക്കും വേണം ഫോൺ ഫോണ് തരുവോ ഫോണ് തരുവോ ചോയിക്കോ ഉം അപ്പൊ അമ്മക്കൊന്ന് നോക്കാന് കഴിയീല്ല
ആഹ് പിള്ളേർക്ക് സാധാരണ ഫോൺ അങ്ങനെ കൊടുക്കയും ചെയ്യരുത്
ആഹ് കൊടുക്കുകല്ല സ്കൂൾ ഉണ്ടാവ പിന്നെ കൊയപ്പില്ല അങ്ങനെ പോയിക്കോളൂ സ്കൂളില്ലാഞാലാണ് ഫോണ് തരോ ഫോണ് തരോയ്ക്ക ഉം
ആഹ് കൊയപ്പില്ല അങ്ങനെ കൊഴപ്പൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഇണ്ടാവല്ലോ അങ്ങട്ടും ഇങ്ങോട്ടും ആഹ് കൊഴപ്പില്ല
ഉം ഭർത്താവ് എന്തെയ്യുന്നെന്നാ പറഞ്ഞേ വണ്ടി ഓടിക്കുന്നു
പ്ലംബിങ്ങിന്റെ പണി
പമ്പിങ്ങിന്റെ
ആഹ്
ആഹ് പിന്നെന്താ ഇങ്ങനാ പോന്നു
പിന്നെ എന്താ അപ്പൊ പിന്ന ങ്ങള് ങ്ങള് വീട്ടില് ആരല്ലേ ങ്ങള്
ആരുവി മരിച്ചു പോയി അമ്മ ഉണ്ട് എന്റെ കൂടുണ്ട് പിന്നെ ഞാനുണ്ട് ഭർത്താവുണ്ട് ഒരു ഇവിടെ ഞങ്ങള്
ആഹ് മോള എവിടെ ങ്ങള അടുത്ത പഠിക്കണ ഒ ആഹ് ആഹ് ശരി മാരേജ് കഴിഞ്ഞിന്നോ
ഇല്ല മോടയോ
ആഹ്
മോള്പ്പോ പഠിക്കുവല്ലേ
ആണല്ലേ അവൻ നഴ്സിംഗ പഠിക്കണേള്ളു
പഠിക്കുന്നേയുള്ളൂ
അത് ശരി ആഹ് അത് ശരി
ക് കിട്ടിയേനെ
ആഹ് അത് ശരി പിന്നെ വേറെന്താ എന്താ ഉച്ചക്കെന്തെ സ്പെഷ്യൽ എന്തേനു
ഉച്ചക്ക് ചോറും പിന്നെ തീയല് ഉള്ളിതീയല് മീൻ കി ട്ടീല പിന്നെ തോരന് ഒക്കെ മോ ര് കാച്ചി ഇത്രയൊക്കെ ഉള്ളായിരുന്നു
ഭർത്താവിന് ഭക്ഷണൊക്കെ എങ്ങനെ നിയന്ത്രണം ഉണ്ടോ
ആഹ് ഒണ്ട് ഒണ്ട് എണ്ണെ വറുത്തതും പൊരിച്ചതും ഒന്നും കൊടുത്തുകൂടാ
ആഹ് അത് ശരി
എലക്കറികളൊന്നും കൊടുത്തൂടാ പിന്നെ- വാൽവിനെ കംപ്ലൈൻ്റ് ഉണ്ട് അത്കൊണ്ട് പിന്നെ പ്രോട്ടിൻ അടങ്ങിയത് ഭക്ഷണങ്ങൾ കൊടുക്കണം ദിവസം നാല് മുട്ട വെള്ള
ആഹ് അങ്ങനെ
പ്രോട്ടീൻ അടങ്ങിയ ചെറുപയ പയറു വർഗങ്ങള്
ആഹ് പയറുവർഗ്ഗങ്ങളൊക്കെ
അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ദിവസം പത്ത് ദിവസം ഏ
ഇറച്ചി മീനൊക്കെ കൊടു
ഇറച്ചി കോഴിയിറച്ചിയും മീൻകറിയും മാത്രയും അത് വറുത്തതൊന്നും കൊടുക്കരുത്
ആഹ് ആഹ് പിന്നെ ഇലക്കറികളൊക്കെ പ തി മുരിങ്ങയില
ആഹ് ശരി
ഒരില
ആഹ് ആഹ് വെള്ളം കുടിക്കുന്നേനോ കൊയപ്പണ്ടോ ആഹ് അത് ശരി എന്നിട്ട് എങ്ങനെയ എണീച്ച് നടക്കൂലേ വീട്ടില്
ആഹ് ഇപ്പം നടക്കും എണീറ്റ് നടക്കു കയൊക്കെ ചെയ്യും. പുറത്തോട്ടിറങ്ങത്തില്ല ഇൻഫെക്ഷൻ ആയാലോന്നും പറഞ്ഞുകൊണ്ടേ ആരേങ്കിലും കാണാൻ വന്നാലും ജനലിക്കൂടെയൊക്കെയെ സംസാരിക്കാൻ പറ്റു
ആഹ് അത് തന്നെ അത് ശരിയാണ് ഉം ആഹ് അതന്നെ നമ്മള് എത്ര മാക്സിമം കരുതുന്നത് നല്ലതാണത്
ആഹ് അങ്ങനെ ആഹ് അതുകൊണ്ട
ആ നീ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പോണ്ടിവരുംലെ
പോയിട്ടു പതിനെട്ടാം തീയതി പോയതാ ഇനി അടുത്ത മാസം വരുന്ന പതിനെട്ടാം തീയതി പോണം
ആഹ്
ഉം വാൽവിന് കംപ്ലയിന്റ് ഉള്ളത് കൊണ്ട് ഇടക്കിടക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം
ആഹ് ഇടക്കിടക്ക് നോക്കണല്ലേ ഉം ഏതായലും വേഗം സുഖാവട്ടെ
ഉം
പിന്നെ വേറെന്താ
ഞൻ ഒരാള് വിളിക്കാൻ പറ്റത്തുള്ളൂ
ഏഹ്
പെട്ടെന്ന് ഒര ഒര് ഫോന്നേ ഫ്രണ്ടേ ഒരു ഒര് പ്രാവശ്യ വിളിക്കാനൊക്കത്തുള്ളൂ പിന്നീട് വേറൊരാളെ വിളിക്കെണ്ടെ ഏ
ആ ആ വല്ല വെച്ചിട്ട് പിന്നെ വിളിക്ക വാണെങ്കി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെയാണ്
ആ ആ മഴയൊക്കെണ്ടോ
ആ മഴ ണ്ട് ന്നാ അയ്ക്കോട്ടേ സമയായിണ്ട്ട്ടോ